ഹലോ,
ഹലോ,
കേൾക്കാൻ പാട്ള്ളേ.
ആഹ് കേൾക്കാണ്ട് ഉം ഉം എന്താ പാട് ചോറ്ന്നത് കെട്ന്നോ
ഏയ് ഇല്ല.
ഏഹ് വെറുതെരിക്കക്കാരല്ലേ.
ഉം ടീവികാണായിരുന്നു.
ഏ സിനിമ കാണോ?
ആഹ് സിനിമ കാണും ഉം
പ്പൊ ഫുള്ള്. ഇല്ല ബടെ ടിവി ഇല്ല ഫോണിൽ ഇങ്ങനെ എട ഇപ്പൊക്കെ സിനിമകാണും റീലല്ല ഇപ്പൊ റീൽസ് അങ്ങനെ കണ്ടിരിക്കും അപ്പൊ പിന്നെ സിനിമ കാണാനുള്ള നേരോന്നുണ്ടാവുല്ല. ഇപ്പൊ ഫുള്ള് യൂട്യൂബും കാര്യങ്ങളൊക്കെല്ലേ ഇപ്പൊ. ഇനിപ്പൊ നാളെ മക്കൾക്ക് എന്താണ് ബഷീർദിനാണല്ലോ നാളെ. ജൂൺ അഞ്ചിൻ്റെ അപ്പോ എന്താ അവർക്ക് ബഷീർ അല്ലെങ്കി പാത്തുമ്മാ ഐറ്റങ്ങളുള്ള. അവതരണം പിന്നെ വീഡിയോ ഇണ്ടാക്കിട്ട് ആഹ് അത് സ്കൂളിക്ക് വിട്ടൊടുക്കാൻ പറഞ്ഞിട്ട്ണ്ട് ഗ്രൂപ്പില് അപ്പ അയിന്. ഇങ്ങനെ ഓരോ ഒരുക്കത്തിലാണ് ഓരോന്ന് ഇങ്ങനെ സെറ്റ് ആക്കാണ് മോളെ പാത്തുമ്മ കള്ളല ആഹ് ഒരു സെറ്റപ്പിലൊക്കെ നിക്കാണ്. ഓൽക്ക് അങ്ങനത്തൊക്കെ ഓരോ ദിനങ്ങൾ വരുമ്പോളേ കു കുട്ടിയാൾക്ക് തന്നെ ഒരു എക്സൈറ്റ്മെന്റണ് ഒരു. സന്തോഷണ് അങ്ങനക്കെ വർക്കൊക്കെ ഇണ്ടാവുമ്പോഴൊക്കെ.
ഉം ഉം.
അപ്പൊ പിന്നെ ഇമ്മാരും അതിനനുസരിച്ച് നിന്നൊടുക്കണം. ഇപ്പോ നമുക്കന്നെ വർക്ക് കൂടുതലും ടീച്ചർമാർങ്ങനെ വിടും. അപ്പം മ്മള് രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടെ അവർ ചെയ്യിപ്പിക്കണം ന്നൊക്കെ പറയും.
ആഹ്.
അപ്പ ഇങ്ങനെ ചെയ് ഓള് ഒന്നാം ക്ലാസ്സില അപ്പ അത് ചെയ്തൊടുക്കാനിങ്ങനെ. നിക്കണ് ഉം നിങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കൽ ഇണ്ടോ?
ഏയ് ഇല്ല.
എഹ് ആഹ് ഇവിടെ പിന്നെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ചെയ്യണ്ട് ഉമ്മച്ചി ക്കും വേണം എക്കും ചെയ്യണം ന്നൊക്കെ പറഞ്ഞിട്ട് ഉം. പ്പൊ അല്ലെങ്കി ഞാന് മാത്രം വീഡിയോ വിട്ടെടുത്തിട്ടുണ്ടാവൂല ടീച്ചർ എന്നിട്ട് ഇന്ന മാത്രം പറയും. ഓൾക് ബയ ഇതാണ് ഒരു കാര്യം പറഞ്ഞ അത് അപ്പ ചെയ്യണം അല്ല. ഇതാന്നുണ്ടെങ്കി ടീച്ചറ് എന്തേലൊക്കെടെ പറയുമ്പോത്തിന്. ഇന്നന്നെ പഠിക്കണം അല്ലെങ്കി ഇന്നന്നെ ചെയ്യണം ന്ന്ള്ള വിച ചെലപ്പ വെള്ളിയാഴ്ച വർക്ക് തന്നതേ യ്‌ക്കാരം അത് തിങ്കളാഴ്ചക്കക്കെയ്ക്കാരം മാണ്ടെരൊള്ളു അപ്പൊ വെള്ളിയാഴ്ച രാത്രെന്നെ അന്നന്നെ ഇന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇന്നന്നെ ചെയ്യണംന്ന് പറഞ്ഞ്ക്ക്ണ് പറഞ്ഞ്ട്ട് അങ്ങൻത്തൊക്കൊരു വാശിള്ള ആളാണ്
ഓ
കുട്ട്യാള് സ്കൂൾക്കോമ്പം കുറുമ്പ് ട്ടൊ കുറുമ്പട്ടോ
എനിയ്ക്ക് കുട്ടികളൊന്നുല്ല
ഏഹ്
കുട്ടികളൊന്നുല്ല
അയ് ശരി ആഹ് ആഹ് അന്ന് പറഞ്ഞിന്നല്ലോല്ലേ ഞാന് മറ്റാളോട് സംസാരിച്ച് പിന്നെ ഇൻ്റെ വേറൊരു ഫ്രണ്ടിനോട് സംസാരിച്ചിട്ട് അങ്ങനെ നിയ്ക്കായിര്ന്നു അപ്പം ഞാൻ ആ ഒരു ലെവലിലാണ് അന്നോട് സംസാരിക്കുന്നത്
ആഹ്
അവള് കുട്ടേൾടെ കാര്യം പറഞ്ഞേക്ക്യ അവളെ കുട്ടി ഒന്നിങ്ങനെ പ്രഗ്നന്റ് ആയിരിയ്ക്കാണ് ഞാനും അവളിങ്ങനെ പത്താം ക്ലാസ്സിൽ ഒപ്പേയിരുന്നു പഠ്ച്ചീര്ന്നത് അപ്പം അവള് കൽ പത്താം ക്ലാസ്സ് പകുത്യായപ്പൊത്തിനന്നെ അവൾടെ കല്യാണം കയ്ഞ്ഞ് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എന്ത പ്രഗ്നൻ്റായി പത്ത് എസ് എസ് എൽ സി എഴുതാൻ അവള് പ്രഗ്നൻ്റായിർന്ന് നാലാം മാസം പ്രഗ്നൻ്റായി ക്കുമ്പളാണ് എസ് എസ് എൽ സി എഴുതാൻ വേണ്ടി അവള് വന്നത് അങ്ങനെ എന്താണ് ഓൾക്കാണെന്ന്ണ്ടെ നാല് മാസായപ്പോത്ത്നന്നെ ഡോക്ടറ് പറഞ്ഞിന്നുങ്ങനെ ട്വിൻസ് ആണെന്ന്ള്ളത് പറഞ്ഞീർന്നു അപ്പൊ വയറ്റില് ട്വിൻസാണ് പറഞ്ഞ് അപ്പങ്ങനെ ആറ്മാസം വരെക്കെ അത് കൊണ്ടുപോകാൻ പറ്റൊള്ളു അവിടുന്നങ്ങട്ട് റിസ്ക്കാണ് കൊണ്ടു പോവാന് നല്ലം ശ്രദ്ധിക്കണംന്നൊക്കെ പറഞ്ഞീന്നു അങ്ങനെ ഓള് പരീക്ഷക്കെഴുതി ആറാമത്തെ മാസത്തില് അവള് രണ്ട് കുട്ടേളിം ഓള് പ്രസവിച്ചു
ഓഫ് ഉം
ഒരു കുട്ടി എന്താണ് രണ്ട് കുട്ടേളും വെന്റിലേറ്ററിലേന്നു തൂക്കകൊറവായിട്ട് എന്നിട്ട് ഓള് വീട്ടിലും രണ്ട് കുട്ടേളെ പേരിന്തൽ മണ്ണണ്ടല്ലൊരു ഹോസ് പ്പിറ്റല് അയ്ല് അയ്ലേര്ന്നു അങ്ങനെ പാലങ്ങനെ പിഴിഞ്ഞിട്ട് കുട്ടേൾക്ക് കൊണ്ടോട്കൊക്കെ ചെയ്തു അയ്ല് പിന്നെ ന ആഹ അപ്പം നാല്പ്പത് ദിവസം കഴിഞ്ഞേക്ക് ഇപ്പളല്ല അന്നത്തെ നാൽപ്പത് ദിവസം കഴിഞ്ഞേക്ക് വയ്യാത്തൊരു കുട്ടി ഉണ്ടായിന്നു അയ്ല് അയില് അയിൻ്റെ ഊരടെ ഭാഗത്ത്ന്നങ്ങട്ട് എന്താ തീരെ അനങ്ങാൻ പറ്റാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടീനെ ഇവിടെ നിർത്തിക്കൊണ്ട് മോൾള് ളേളാന് നല്ല കുട്ടിനെ കൊണ്ടോവും ചെയ്തു അങ്ങനെ ആഹ് അപ്പം ആ കുട്ടിടെ കാര്യങ്ങള് പറഞ്ഞിങ്ങനെ ഇര് യ്ക്കേരുന്നു ആ കുട്ടിക്ക് ഇപ്പൊ പതിനാറ് വയസ്സൊക്കെ ആയി പെൺകുട്ടിയാണ്
പ്പണ്ടോ കുട്ടി
ഇപ്പൊതന്നെ വീൽചെയറിങ്ങനെ പോകും അപ്പൊ അയിന്റെ ഒപ്പണ്ടായിന്ന ന മറ്റാള് ആഹ് അയ്ൻ്റെപ്പണ്ടായിന്ന മറ്റാൾക്ക് ഒരു കൊഴപ്പം ഉണ്ടായിരുന്നില്ല അനക്കും എല്ലാതുണ്ടായിരുന്നു ആ കുട്ടീനെ ആ കുട്ടി മരിച്ചു ഈ കുട്ടി ഇവിടെ ജീവിച്ചിരിക്ക്ണൂണ്ട് അപ്പം ഓള് പറയാ ഇപ്പം എല്ലാ കാര്യങ്ങളും ബാത്റൂമ്ക്കൊക്കെ ഇട്ത്ത് കൊണ്ടോണ്ട ഒരവസ്ഥേണ് പറയാ അപ്പം ഈ പതിനാറ് വയസ്സുള്ള കുട്ടിനൊക്കെ ഇട്ക്കുമ്പന്നർഞ്ഞാല് വെയ്ക്കൂലല്ലോ
ഇപ്പൊ ആശുത്രി കാണിക്കേണ്ടോ
ആ ഫിസിയോതെറാപ്പി ഒക്കെണ്ട്
പക്ഷെ എന്നിട്ടും ഒര്തില്ലേ പ്രയോജനൊന്നുല്ലേ?
ഇണ്ട് ചെറുതായിട്ടൊക്കെങ്ങനെ ആ ശരിയാവ്ൺണ്ടത്രേ. കയ്യൊക്കെ ചെലെ ഇപ്പൊ ഇങ്ങനെ കൊഴഞ്ഞമാരിക്കാണ് ഒരു ഭാഗം ഒര് ഒര് കയ്യ് ചെലേപ്പൊര് കൊയ്ഞ്ഞ ഭാ മരിക്കാത്രേ പക്ഷെ ആ കുട്ടിക്ക് നല്ല പഠിപ്പ്ണ്ട്. പഠിക്കാൻ നല്ല ഉഷാറാണ് ഇന്ന്ട്ട്പ്പയ്നെ സ് ആ പഠിക്കാൻ പോവ്ണ്ട്. എ എത്രേ ഏഴാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ ആണ്. ആ നല്ല പഠിക്കാൻ ഉഷാറാണ് അങ്ങൻത്തെ അങ്ങൻത്തെ കുട്ടികൾള്ള സ് കൂൾ ഉണ്ടാവില്ലേ ഈ അങ്കവൈകല്യം കാര്യങ്ങളൊക്കെ ഉള്ള ആഹ് അങ്ങൻത്തെ സ്കൂളിലാണ് ആക്കീക്ക്ണത്.
ആഹ്
ഓ പിന്നെ എന്താ വണ്ടിയും ഇമ്മർത്ത്ക്ക് വരും അവര് ഇമർത്ത് വണ്ടീന്ന് ഇമർത്ത്ക്ക് ഇങ്ങട്ട് എറക്കി കൊടുക്കും ഇവിട്ന്ന് ഇട്ത്ത് അങ്ങട്ട് കേറ്റ് ട്ടയ്ന് മാഷെ കണ്ടെത്രേ വണ്ടീല് അങ്ങനെ കേറ്റി കൊണ്ടോവാൻള്ള നല്ല മിട്ക്ക ക്കിയാണത്രെ പഠിക്കാന് പക്ഷെ ഇങ്ങൻത്തൊര് സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് മാത്രം. എന്ന് പറയ അപ്പൊ അയ്നെ കുറിച്ച്ങ്ങനെ പറയായിരുന്നു അപ്പളാണ് അന്റെ കോള് വന്നത്. അതാ ഞാൻ ചോയ്ച്ചത് കുട്ട്യാള് കുറുമ്പുടിക്കലുണ്ടോന്ന് എന്താന്ന്ട്ട് കറി എന്താ
സോയാബീനായിരുന്നു
സോയാ ആഹ് ആഹ് സോയാബീൻ പൊരിക്കോ
അല്ല കറിവെച്ചു.
കറിവെച്ച് ആഹ്
അവിടെ എന്തായിരുന്നു
ഇവിടെന്ന് മീനൊന്നും കിട്ടാത്തോണ്ട് കുമ്പളങ്ങിം ചക്കക്കുരുവാണ്
ഉം
പിന്നെ കെഴങ്ങ് പൊരിച്ചതും തേങ്ങാ ചമ്മന്തിം
ഉം ഉം
പിന്നെ
പിന്നെന്താ
എന്ത് കൊഴപ്പൊന്നുല്ല ഇങ്ങനൊക്കെ പോണ് ആദ്യ ആരെലൊക്കെ വിളിച്ചിരുന്നോ
മഴയൊക്കെണ്ടൊ
ആഹ് മഴ ഇതാ ഒരു മഴ ഇങ്ങട്ട് പെയ്യും അതങ്ങട്ട് തോരും ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇതാവുമ്പോത്തിന് പിന്നിം മഴ പെയ്യും നല്ല മഴയാണ്
ഉം ഉം
പട്ച്ചീര്ന്നോലൊക്കെ വിള്ച്ചിരുന്നോ ഒപ്പം പട്ച്ചീന്നോലൊക്കെ
ആഹ് കൊറച്ചേരൊക്കെ വിളിച്ചു ഉം കൊറെ പേരെക്കെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഉം അങ്ങനൊക്കെ
ഗ്രൂപ്പിലൊന്നും ആരേം അങ്ങനെ കാണൂലല്ലോലെ എപ്ളേങ്കിലുക്കെ വരുള്ളൂ.
ഉം
ഉം നല്ല മഴേണ് ചെ മൂടി പൊതച്ച് കെടന്നൊറങ്ങാൻ തോന്ന്ന്നു
ഉം ഇവിടിപ്പ മഴ മാറി ആഹ് ഒറങ്ങും
ഉം
കുട്ടികളൊക്കെ ഒറങ്ങിയോ
ഒരാള് താ ഇവ്ടെ കെട്ന്നൊർങ്ങ്ണ് ഇപ്പൊ ഈ പന്തളിആയ കാരണം രാത്രി പന്തളി കാണാൻ വേണ്ടി പോക്ക്ണ്ടേ അപ്പോ പകലൊർങ്ങാണ് ഇന്ന്പ്പോ സ്കൂളില്ലല്ലോ
ആഹ്
ഒരാൾ അവിടെ കളിക്ക്ണു ണ്ട് മറ്റേ ആ കുട്ട്യാളെ കൂടൊക്കെങ്ങനെ കളിക്ക്‌ ണ്ട്. മോന് വിടെ കെടന്നൊറങ്ണ്ട് പന്തളിടെ സീസണല്ലേ
ഞ് വൈകി വൈകിട്ടെ ന്തെങ്കിലും ണ്ടാക്കോ
ആഹ് ചോറ് ണ്ടാക്കും ചപ്പാത്തി ണ്ടാക്കും ചപ്പാത്തി വേണം രണ്ടാൾക്ക് ഓൽക്ക് ചപ്പാത്തി ണ്ടാക്കും ചോറ്ണ്ടാക്കും പിന്നെ ഞ്പ്പോ ഒന്നുംല്ല ഞ്പ്പോ വൈകീട്ട് കറി മാത്രൊള്ളൂ അപ്പെന്തെങ്കിലൊ പ്പേരി ണ്ടാക്കും
ഉം
ഈ മീനൊന്നും കിട്ടാത്തോണ്ടെ മഴയായ കാരണം മീൻ കിട്ടൂലല്ലോ
ആഹ് പിന്നെ കുട്ടികളൊക്കെ പഠിച്ചോളുവോ
പിന്നെ
കുട്ട് കുട്ട്യാളൊക്കെ പഠിക്കൊ നന്നായിട്ട് ഹലോ ഹലോ കുട്ട്യാളൊക്കെ നന്നായിട്ട് പടിക്കോ ഇല്ലി ല്ല കട്ടായില്ല
ഹലോ
ഹലോ
ഹലോ
ഹലോ കേൾക്കാം
ഹലോ
കേൾക്കാം